ഹലോ
കേൾക്കിണില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്തെല്ലാം ഇണ്ട് സുഖം തന്നെയാ
ആഹ് അസുഖം എന്തൊക്കെയാ വിശേഷം
നല്ലേ അങ്ങനെയേ പോന്നു
എന്താ പരിപാടി
പരിപാടി ഇപ്പൊ ക്ലാസ്സും കഴിഞ്ഞ് വന്നണേ ഉള്ളൂ
ഓ അത് ശരി ഇന്ന് ക്ലാസുണ്ടോ അപ്പൊ ശനിയാഴ്ചയല്ലേ
ഇന്ന് ഇണ്ട് എക്സാം അടുത്ത് അപ്പം ഞാൻ അക്കൗണ്ടിംഗ് പടിക്കുന്നയാ
ആഹ് ആഹ് അത് ശരി
ഉം ഇന്നൊണ്ട് ഉം
എന്താ എന്നിട്ട് ചായയൊക്കെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല വന്ന് കൊറച്ചായിട്ടേയുള്ളു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുളി ഉം കുടിക്കണം
അടുത്ത് തന്നെയാണോ അതോ പോവാന് ദൂരവൊണ്ടോ അത്യാവശ്യം പഠിക്കാന്
ഇവിടുന്നൊരു അരമണിക്കൂറിന്റെ ഉള്ളിലെത്തും
രാവിലെ പോന്നോണ്ട
രാവിലെ ഇന്ന് പോയിന് ഇന്ന് ഇപ്പ കൊണ്ട് വന്നു
ഓ
ഉം
എന്ത് ചുമക്കണണ്ടോ ജലദോഷൊക്കെ ഉണ്ടോ ആഹ് എന്നാ തുടങ്ങി
മാറുന്നില്ല വൺ വീക്ക് ആയി ഗുളികയെല്ലാം കുടിക്കുന്നുണ്ട് പക്ഷെ മാറുന്നില്ലല്ലോ
ഓ കാണിച്ചില്ലേ എന്നിട്ട്
കാണിച്ചിനി മരുന്ന് കഴിക്കുന്നുണ്ട്
ആഹ് ആഹ് അത് ശരി ഇപ്പ എല്ലോടത്തും ഉണ്ടേ പനി
അതെ അതേ ഉള്ളു നിങ്ങളെന്ത് ചെയ്യുന്ന് ആഹ് പഠിക്കുന്നയാ അല്ല
അല്ല ഞാന് വീട്ടിലിങ്ങനെ വർക്ക് ഫ്രം ഹോമായിട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ വർക്കുകള്
എന്നാന്ന്
അല്ലാതെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അത് ടെലികോളിങ് അങ്ങനത്തെ ജോബ്
ഉം ഉം അത് പെർമനന്റ് ആയിട്ടുള്ള ജോബാ
ആഹ് അതെ
ഉം
അത് ഞാന് കമ്പ്യൂട്ടർ ഇതൊക്കെ പഠിച്ചിരുന്നു അപ്പ അയിന്റെ ഇതിൽ അങ്ങനെ കയറിയതാ
ഉം ഉം ഉം
ഡാറ്റാ എൻട്രി അങ്ങനത്തെയൊക്കെ
വേറെ
വേറെ എന്തൊക്കെയാ എന്നിട്ട്
പിള്ളാരെന്നാ
ഒരു മോൾ ഉണ്ട് ഒന്നര വയസ്സായ മോളുണ്ട്
ഉം
അവള് ഇപ്പൊ ഉറങ്ങി എണീറ്റു ഇവിടൊണ്ട് ഭർത്താവ് നാട്ടില് തന്നെയാ
ആഹ് ആഹ് ഇങ്ങടെ നാടെവിടെയാ
മലപ്പുറം
മലപ്പുറവാ
ഈ എവിടെയാ
ഞാൻ കണ്ണൂര്
ആഹ് ആഹ് അത് ശെരി
ഉം
കണ്ണൂര് എവിടെയാ തലശ്ശേരി ആ ഭാഗവാ
തലശ്ശേരി ഒന്നല്ല എത്തണ്ട തലശ്ശേരിയേ അറിയും
ആഹ് തലശ്ശേരി അറിയും തലശ്ശേരി മാഹിയൊക്കെ
ആവാത്തല്ല. അറിയുന്ന ഭാഗം എങ്ങ് പറഞ്ഞേ മനസ്സിലാവൂല്ലേ
ആഹ് ആഹ്
അറിയാത്ത ഭാഗം പറഞ്ഞിട്ട് മ ഒന്നും തിരിയൂലല്ലോ?
ഉം അയ് ശരിയാ
ഉം
നിന്റെ വീട്ട് കല്യാണം കഴിഞ്ഞതാ?
കല്യാണം കഴിഞ്ഞ് നാല് കൊല്ലായി
ആഹ് ആ ശരി
ഉം
കുട്ടികളുണ്ടോ?
ആയിട്ടില്ല. ഉം ഭർത്താവ് നാട്ടിലാണ്
ആഹ്
ഉം
ന്നിട്ട് ജോലിയിലൊക്കെ കേറാനുള്ള പരിപാടി ഉണ്ടോ എ എങ്ങനെ
ചായല്ലം കുടിച്ചു ങ്ങള്
ഇല്ല ചായ കുടിച്ചില്ല. ചായ അങ്ങനെ കുടിക്കലില്ല. ജോലിയിലൊക്കെ കേറാനുള്ള പരിപാടി ണ്ടോ എന്തായി കഴിഞ്ഞോ പഠി പഠന കഴിഞ്ഞോ
പഠനം അടുത്ത മാസം എക്സാമാ എക്സാം കയിഞ്ഞിട്ട് ജോബിന് നോക്കണം.
ആഹ അയ്ശേരി നല്ല ചുമ ഉണ്ടല്ലേ. ഒന്നും കൂടി കാണിച്ചു നോക്ക
കാണിക്കണം മേനോ നോക്കട്ടേ നി നാളെ സൺഡേ ആയില്ലേ
ആഹ്
ഉം
അതാണ്. മറ്റത് ഇപ്പൊ പലതും ഉള്ളതല്ലേ ചായ ഞാനും കുടിക്കാറില്ല. മക്കൾ ഏഹ്.. അങ്ങനെയല്ല. ചായ കാപ്പി അങ്ങനത്തൊന്നും കുടിക്കലില്ല. ചൂടുവെള്ളം കുടി ക്കല്ലാതെ മക്കൾക്ക് പിന്നെ എന്താ പറയാ അങ്ങനെ പാല് ഇത് കാച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും.
ചെർതല്ലേ ഒന്നര വയസ്സുള്ള ഉ അപ്പൊ ഭർത്താവിന്റെ വീട്ടിലാ അപ്പൊ അടാരല്ല ഉള്ളേ
ഇവിടെ ഉമ്മ ണ്ട് ഉപ്പ ണ്ട് പിന്നെ ഇക്കാന്റെ അനിയനും ഓന്റെ പെണ്ണുങ്ങളും ഉണ്ട്.
ഓഹ്
ഏ ആളുണ്ട്
പണി ഷെയറയാൻ ആള് ണ്ട്
ആ അതാണ് ഇപ്പത്തെ എവിടെയാ? ഭർത്താവിന്റെ വീട്ടിലോ അതോ അന്റെ വീട്ടിലോ
എന്റെ വീട്ടിൽ ന്നെയോ എന്റെ വീട്ടിലല്ല നമ്മള് ഉ ങ്ങൾക്ക് അടല്ലേ ഉള്ളൂ അങ്ങനെ
അ ഇജ്ജ് അപ്പന്റെ വീട്ടിൽ ആവുലെ അന്റെ ഭർത്താവും നിങ്ങളെ ഭാഗത്ത്
അതെ
ആഹ് ശരി
അയിനില്ലേ അഹ് ഇപ്പൊ വിരുന്നിന് പോകുന്നല്ലെ രണ്ടൂന്ന് ദിവസം നിൽക്കാൻ പോ ചിലപ്പോ ഒരാഴ്ചെക്കും ചിലപ്പോ രണ്ട് ഞാൻ ആയിചക്ക് പോക്ക് ഇപ്പൊ രണ്ട് മൂന്നഴ്ച ആയി പോയിട്ട് സുഖ ഇല്ലാത്തോണ്ട്
ഉം ഉം അപ്പൊ അന്റെ ഭർത്താവോ ഓന് അങ്ങനെ തന്നെ പോവളൂ ഈ പോുമ്പോളേ പോവുള്ളൂ
എല്ലാ ഭർത്താവ് അവിടെയും പോകും. രാത്രി അവിടെ പോയിട്ട് പണികഴിഞ്ഞ് അവിടെ പോയിട്ട് ഇവിടെ വരും
അടുത്ത് തന്നെയാണോ അപ്പൊ രണ്ടു വീടും
ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ്
അത്രേക്കെള്ളൂ ആഹ് ശരി ഞങ്ങള് സ്വപ്നം കണ്ട ജീവിതാണ് ഇപ്പ എന്റെ ജീവിതം
എങ്ങനാ
അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പ ഇവിടുന്ന് വിരുന്ന്‌ നിൽക്കാനൊക്കെ പോട്ടെ ചോദിച്ചാല് ഇവിടുന്ന് ഉമ്മാന്റെ സമ്മതം കിട്ടണം ഉപ്പാന്റെ സമ്മതം കിട്ടണം അങ്ങനെയൊക്കെ
ഭർത്താവിന്റെ ഒഴിച്ചപ്പോരെ
ഏഹ് ഏഹ് അങ്ങനെയല്ല ഓരോട് ചോയിക്കുമ്പോ ഓല് പറയും ആഹ്‌ ഉമ്മാനോടും ഉപ്പാനോട് ചോദിച്ചോ അപ്പൊ ഞാൻ എന്റെ ഇക്കാനോടെപ്പളും പറയും അടുത്ത ജന്മത്തില് എന്താ പറയാ നിങ്ങൾ പെണ്ണായി ജനിച്ചിട്ട് ഞാൻ ആണായി ജനിചിട്ട് ഇങ്ങളെ ചോയി ക്കുമ്പോളൊന്നും പോകാതിരിക്കൂലാന്നെ
ഉം
അല്ലെങ്കിൽ പിന്നെ കണ്ണൂർന്നൊക്കെ കണ്ണൂരൊക്കെ ജനിച്ച മതിനെറെ
അത് വല്ലാത്തൊരി ഇതനാ എൻ്റെ മാപ്പിളിന്റെ ഉമ്മാനോട് ഒന്നും ചോദിക്കില്ല ഞാൻ മാപ്പിളിനോട് ചോദിച്ച് വിട്ടാൽ പോകും
ഉം ഉം പക്ഷെ ഇവിടെ അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും
അതിലും വല്ലാത്തൊരവസ്ഥയാണ് ഒന്ന് ആലോചിച്ചാലു എല്ലാരോടും ചോദിക്കാന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് തന്നെ
ബുദ്ധിമുട്ടാണ് അത് ഇവിടെ ഇക്കാനോട് എന്ത് കാര്യം ചോദിച്ചാല് ഇക്ക പറയും എന്നോട്ചോയി കണ്ട ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചോ ന്ന് പറയും
അങ്ങനെ പറയുമ്പ നമുക്ക് ദേഷ്യം വരൂ സ്വാഭാവികം
പിന്നെ അനങ്ങടുക്കാന്നരിക്കും
ആഹ് അത് അത് ആർക്കായാലും ദേഷ്യം വരും അങ്ങനെ പറയുമ്പളേ
അങ്ങനെഎന്ന് ഉണ്ടല്ലേ
ആഹ് അപ്പൊ ഞാൻ പറയുന്ന എന്നെ കെട്ടിട്ട് നിങ്ങള് അങ്ങോട് പോരുവോ ചോയിക്കും അല്ലാതെ ഇനിയിപ്പൊ എന്ത് വേണ്ട അവർ സ്വർണ്ണം പണയവെക്കാനൊന്നും വേണെങ്കിൽ അതൊന്നും അല്ലാത്ത എന്ത് കാര്യമാണെങ്കിലും ഉമ്മാനോട് ചോദിച്ചോ ഉപ്പാനോട് ചോദിച്ചോ
അപ്പൊ ഞാനാണ്ട് ചോദിക്ക അപ്പ എന്ത് ചിലപ്പോസ്വർണ്ണമൊക്കെ പണയം വെക്കാൻ ചോദിക്കും ഉമ്മാനോട് ഉപ്പാനോട് ചോദിക്കും അപ്പൊ പിന്നെ വേഗം തെറ്റോ അങ്ങട്ട് ഇങ്ങട്ട് പറഞ്ഞ് പിന്നെ അടിയാവും
അപ്പൊ ഭർത്താവിന് എന്താ പണി
ഭർത്താവ് നാട്ടിലുണ്ട് എന്താ പറയാ ഏതാ ലൈറ്റാ സൗണ്ടാ
ആഹ് ആഹ്
അപ്പൊ ഈ സ്വർണ്ണക്കെ പണയം വെക്കാൻ വാങ്ങുന്ന ടൈമിൽ പറയും ഇത് ഉമ്മാനോടൊന്നും പറയേണ്ട കേട്ടോ എന്നെ സംബന്ധിച്ച എന്ത് കാര്യമാണെങ്കിലും പറയയും വേണം അപ്പൊ എനിക്ക് ദേഷ്യം വരും
ഉം ആഹ് എല്ലാം ചോദിച്ചിട്ട് വേരെ പോകുന്നില്ലേ പിന്നെ പിന്നെ ആവും പറയണ്ടല്ലേ
അതെ അതെ അപ്പൊ ഞാൻ പറയാ വല്ല കണ്ണൂരൊക്കെ ആയ മതി എന്നാ പിന്നെ നിങ്ങൾ അവിടെ വന്ന് എടുത്തേനേറി
ഉം ഉം
ഞാൻ എപ്പളും പറയുന്നതാണ്
ഇനി ഇങ്ങളെ മോളെ വണ്ണം വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കെട്ടിച്ചാമതി
അപ്പൊ അവിടെ വന്ന്ക്കുവല്ല അല്ല അവിടുക്കണ്ടോകല്ലേ ഇവിടുന്ന്
എല്ലാ ചെക്കൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുവല്ലോ
ആഹ് ആഹ്
ഉം
അപ്പൊ അന്റെയും
ഹലോ ഹലോ ഹലോ
ആ
ഏ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കല്ലേ ഹലോ
ആഇപ്പം കേട്ടു പോയ
ഹലോ
ആപറഞ്ഞോ ഹലോ
കേൾക് ണില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ഹലോ കേൾക്കില്ലേ എന്ത് റേഞ്ച് പോയോ ഇവിടെ
ആഹ ച്ച് നിങ്ങ ൾപറയുന്ന ഒന്നും ഇങ്ങോട്ട് കേട്ടില്ല
ഓ അ് ശരി എന്നെ എന്ത അറല്ല അവിടെ മഴയുണ്ട് ഇ ചിലപ്പോ അതാവും
മഴ ഇണ്ടടാ
ആ മഴ പെയ്താല് ഏ ഏ മഴ പെയ്ത അടുക്ക ഇങ്ങനെണ്ട് റേഞ്ച് പോവലുണ്ട്. അതായി അവിടെ മഴല്ല
ഇവിടെ ഇപിഇല്ല
ഏ ഇവിടെന്നിപ്പോ മയണ്ട് ഇന്നല ഒന്നും ഇല്ലരുന്നു
ഉം ഉം
ന്തൊക്കെയ പിന്നെ നാളെ എന്താ പറയാ ഒഴിവായിരിക്കുംല്ലേ നാളെ അവതിയ ല്ല
നാളെ ലീവാ
ആ
ഉം
പുറത്തൊക്കെ പോവൂല്ലേ കറങ്ങാനൊക്കെ പോവോ?
പുറത്ത് ഞായറാഴ്ച എല്ലാം പോക്ക്ണ്ട് പിന്നെ മടിയാ കാരണം ആകെ അവര സെ ലീവല്ല കിട്ടുന്നുള്ളൂ പിന്നെ അനങ്ങാണ്ട്ക്കാ വിചാരിക്കും
എന്നും പോണല്ലോല്ലേ
ഇം
എന്തെന്നിട്ട ഭർത്താവ് എന്ത ചെയ്യുന്നേ
ഭർത്താവ് ഗവൺമെന്റ് ഉദ്യോഗ
ആ അത് ശെരി
ഇം
അപ്പൊ ഓർക്കും ആരഴിവേ ഉണ്ടാവുള്ളൂ അല്ലേ ഞായറാഴ്ച അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ
ഞായറാഴ്ചേ പോഴിവോള്ളൂ പിന്നെ സെക്കൻഡ് സാറ്റർഡേ
അല്ല പിന്നെ ഗവൺമെറ് അവധികൾക്കൊക്കെല്ല ഉണ്ടാവുള്ളൂ
ആഹ് എല്ലാം ഉണ്ടാവും രണ്ടാം ശനി അങ്ങനെയ അല്ലേ ഒഴിവൊള്ളു
ഉണ്ടാവുള്ളൂ ശരി അപ്പൊ ഓക്കും തന്നെ പുറത്തകൊണ വലിയ ഇത് ഉണ്ടാവലായിരിക്കും ല്ലേ
ഇല്ല ആർക്കും മുടി ല്ലഇപ്പോ
ഇണ്ടവില്ല ശരിയാണ് ഒരു ദിവസം ഒഴിവ്ണ്ടാമ്പ്ളേ പൊർ വീട്ട്ല് നിൽക്കാന്നല്ലേ എല്ലാർക്കായാലും ഇത്പ്പൊ ഞമ്മളൊക്കെ വീട്ട്ല് നിൽക്ക്ണോലാമ്പോ ഒരു ദിവസ ഒഴിവ് ണ്ടാമ്പൊ പൊർത്ത് പോണംന്നാഗ്രഹി ആഹ് ഓക്കെ തായേ തഗീ